ഓ
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങള്
എന്താണ് നല്ല വിശേഷം എന്നെ പോണു എന്തൊക്കെ ഇണ്ട് വന്നിട്ട്
സുഖം തന്നെ അങ്ങനെ പോണ്ട്
പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ
ഏഹ് കഴിച്ചയി ഞാൻ നേരത്തെ ഒക്കെ വേഗം തീർക്കും ജോലിയൊക്കെ വേഗം തീർത്താണ്ട്
ആഹ് ആഹ് ഇന്നിപ്പോ നല്ല വെയിലൊക്കെ കാണണ്ട്
ആഹ് ഉണ്ട് ഇപ്പോ ഇപ്രാവശ്യത്തെ മഴ മഴക്കാലം വെയില് കൊണ്ടോയി തോന്നുന്നുണ്ട്
ആഹ് ഇന്നല്ലാ വേനൽക്കാലത്ത് പോയ ആഹ് വേനൽക്കാലത്തെ പോലത്തെ വെയിലാണ് ഇപ്പോ
ഉം അതി നിങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്ണ്ടാവല്ണ്ടോ അവിടെ വെയിലാവകുമ്പോ
വെള്ളം പിന്നെ കുഴൽക്കാറാണ് ഇപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ല
ആഹ് ഞങ്ങൾക്ക് ഇവിടെ സാധാ കിണറാണ് ഞങ്ങൾക്ക് വേഗം പറ്റും ഉം ചെറിയ കിണറാണേ അടുത്ത വീട്ടിലൊ ഒരു കിണർ ണ്ടായി അടിക്കും കുടിക്ക ക്കാള്ള വെള്ളമൊക്കെ അവിടെ പോയി കൊണ്ടും ഉം അങ്ങനെ കണ്ട തട്ടിമുട്ടി പോകും ഇവിടെ കിണറൊക്കെ കുത്തണം എന്ന് പർഞ്ഞീ ചെറിയ കിണറാവോണ്ടേ
ആഹ് നിനക്ക്ി കുഴക്ക അടിക്കാന്റെ മുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം പൈസ ഇട്ട് അടിക്കലായിരുന്നു ഞങ്ങൾ
ആഹ്
പ്പ തേങ്ക് അഞ്ഞൂറ് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്ക്കയിട്ട്ടാങ്ക് പൈസ കൊടുത്തിട്ട് അവ ടാക് വെള്ള തീ പണിയ എന്താ പണി എന്നാ പൈസ കൊടുത്തിട്ട് അടിക്കലായിരുന്നു ആഹ് ഉം ഭയങ്കര ബുദ്ധിമുട്ടായി കോയൽകേണറിന്റെ മുന്നേ ഉറക്കടിക്കേണ്ട മുന്നേ വെള്ളത്തിന്
ഇവിടെ കിണർ കുത്തിയാാൽ തന്നെ വെള്ളമൊക്കെ കാണും പക്ഷെ കിണർ കുത്തണം ഇനിപ്പോ അതിന് ആൾക്കാരൊക്ക നോക്കുന്നു വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പത്തിന് മഴ പെയ്തു അപ്പൊ പിന്നെ വെള്ളയപ്പോ പിന്നെ വേണ്ടാച്ച അങ്ങനെ നിന്നു ഇനിപ്പോ അടി കിത്താതെ അീന്ന്ന്നെ പടുത്തു പോകുന്നത്താവുകൊണ്ടേ റിങ്ങറക്കാൻ പറ്റുവോന്നില്ല എന്ന് പണിക്കാരെ കൂടെന്ന് കാണിച്ചു കൊടുത്തത് അപ്പൊ ആഴല്ലാത്ത കിണറാവകോണ്ട് നിങ്ങള് വേറെ കിണർ കുത്തിയക്കാരും നന്നാവ പറഞ്ഞോല്
ആഹ് അപ്പൊനിപ്പോ വേറെ കുത്തണ്ടി വരുല്ലേ?
ഉം വേറെ കുത്തണഞ്ഞി എന്തായാലും ഇപ്പൊ വേണം ഞമ്മക്ക് ഇവിടനി ഇപ്പോ ഞങ്ങള് ഞ ഞങ്ങള് ഞങ്ങള് ഇവിടെത്തന്നെ ആവും മൂത്തച്ചൻ അപ്പുറത്തേക്ക് മാറും ചെയ്യുമ്പോ രണ്ട് വീടാകുമ്പോ ര ണറ് വാണല്ലോ
ആണല്ലോ ആ അതന്നെ വെള്ളാം വേണ്ടേ,
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ കിണർ കുത്തണം എന്ന് പറയുന്നുണ്ട് ഇവിടെ
ഉം അപ്പ ഇപ്പ വേറെന്നും കുത്തേണ്ടി വരല്ലേ അവിടെത്തന്നെ
ഉം ഒന്നല്ല രണ്ടെണ്ണം തന്നെ കൊത്തണ്ടരും ഞങ്ങള് പ്പോ നിൽക്കണോടത്തൊന്നും ക്കത്തണ്ടരും അപ്പുറത്തൊന്നും കുത്തണം
മൂത്തച് മൂത്തച്ഛനൊക്കെ
ആഹ് ഓൽക്ക് അപ്പുറത്തൊന്നും കുത്തണം അവിടെ വീടായിട്ടില്ല സ്ഥലം വാങ്ങിട്ടിട്ടേ ഒള്ളൂ അപ്പൊ വീടിന്റെ പണിയൊക്കെ ആഹ് അപ്പൊ എല്ലാരും ഒന്നിച്ചിട്ടാണ്
അവർക്കും അവര് ആരും കിണർ പണി കഴിഞ്ഞട്ട് അവര് വീടുണി തുടങ്ങണ്ടാവുള്ളു
ആ ഇനി ഞങ്ങൾക്കവിടെ വഴിയില്ലേ ഞങ്ങക്ക് ഒരു പാടത്തിന്റെ ഇതിലാണ് ഞങ്ങളെ വീട് വരുന്നത് അപ്പൊ വഴിയില്ലാത്തത് കൊണ്ട്പ്പം കൊറെ നമുക്കിങ്ങനെ നടന്ന് പോകാനുള്ള ഒരു വരമ്പ് ഉണ്ടായിരുന്നു നല്ലാതെ അല്ലാതെ വഴിയില്ല ഇപ്പൊ പിന്നെപ്പോ ഇല്ല ഇപ്പൊ പിന്നെപ്പോ ഞമ്മള് ആ ഈ പാടത്തിന്റെ നമ്മുടെ മുന്നില പാടത്തിന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വഴി ശരിയായിരിക്കുന്നു പക്ഷേ കോൺഗ്ര റ്റൊന്നും ഇട്ടിട്ടില്ല പടുത്ത്ങ്ങനെ വച്ചിട്ടുള്ളൂ അതോണ്ട് ഇപ്പ സ്കൂട്ടി വരും മറ്റത് മുറ്റത്തൊക്കൊന്നും വന്ന്നില്ല ഇപ്പൊ സ്കൂട്ടി വരും
ആഹ് അതിന് പോലെ തന്നെ ഇണ്ടാവുള്ളു വരമ്പ് ആയിട്ടുള്ളത ആയതോണ്ടേ
ആഹ് ഇപ്പൊ പത്തടി വഴി നമ്മളങ്ങെ ഉ ആ പത്തടി വഴി അങ്ങനെ അളന്നിട്ട് തന്നക്ക് ണ് ഇപ്പ പടുത്ത് ഇട്ട്ക്ക്ണ് വണ്ടിയൊക്കെ ഉണ്ട് കാറും സ്കൂട്ടിയൊക്കെ കണ്ട്വടെ പക്ഷെ പറഞ്ഞിട്ട് എത്താ നമ്മള് മുറ്റത്തേക്ക് ഒന്നും കൊണ്ടരാൻ കൊലണ്ടായിരുന്നില്ല
ആഹ് ഇപ്പന്നിട്ട് വഴൊക്കെ ശരിയയോ
ആ അപ്പൊ സ്കൂട്ടി കൊണ്ടര കാർ കൊണ്ടരാന് കോൺക്രീറ്റ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ പടുത്തതൊക്കെ പോളിന്ന് പറഞ്ഞിട്ടെ ആഹ് അപ്പൊ മഴയൊക്കെ പെയ്തി ഉറക്കട്ടെ റഞ്ഞ് അങ്ങനെ നിന്നതാണ് പണിക്ക് ആളെയും കിട്ടാനില്ല
ആ പണിക്ക് ആളും കിട്ടാനില്ല ഇപ്പോ വണ്ടിക്കെ നന്തിക്കാരല്ലേ
ഉം എല്ലാത്തിനും നല്ല ചാർജാണ് നല്ല പൈസയാണ് പണ്ടത്തെ പോലല്ലല്ലോ
ഉം ഇപ്പൊ നല്ല പൈസ തന്നെയാണ് എന്തെ ഒരു പണി എടുക്കണെങ്കിൽ നല്ല പൈസ വാണാം
അതന്നെ അപ്പൊ വഴി ശരിയാവാതെ നമുക്കൊന്ന് വണ്ടികളൊന്നും ഇങ്ങട്ട് കൊണ്ടുവരാനും ജെ സി ബി മറ്റ് മാന്തി കെണർ നേരാക്കാനൊന്നും പറ്റൂില്ല
വഴി ഉണ്ടായാലല്ലേ ഇപ്പ ആ വണ്ടിയൊക്കട് കേയറുള്ളൂ
ആഹ് അപ്പൊ പിന്നെ അത് ശരിയാക്കാനോ അങ്ങനെ നിക്കയാണ്
ആഹ്
ഇനിയിപ്പ അയ്ന് രണ്ടു ലക്ഷം രൂപയും കൂടി വേണംന്ന് പറഞ്ഞിട്ടെ
ആഹ് ഇനിയിപ്പോ അഴക്ക ആഹ് റോഡ് ന്നോ
റോഡിനാണ് പ്പതെ നാല് ലക്ഷം ഇപ്പ ചെലവാക്കി അത്ണ്ട് ഏഴ് സെന്റ് സ്ഥലമാണ് നീളത്തിലെ ആ ഒരു റോഡ് പറിണത് അത് അത്രയും സ്ഥലം പടുിത്തണ് പോന്നു ഒരു സൈഡ് ഒരു സൈഡ് പടുത്ത് ങ്ങട്ട് പോന്നപ്പോ പിന്നെ അതിന് നല്ലൊരു സംഖ്യ അപ്പ നാല് ക്ഷം ഉറുപ്പിയായി അന്.....
ആ വീതി ഉണ്ടോ
ആ നമുക്ക് വണ്ടി ഒരു ലോറി ഒക്കെ പോരാൻ അങ്ങനൊക്കെ ഉണ്ട്
ആഹ് ആഹ്. അതപ്പ വീടെ ച്ചപ്പ നോക്കിട്ടിരുന്നപ്പപ്പോ അവിടെ വഴില്ലായിരുന്നു
ആ ഇതയ്ന് ഞമ്മളൊന്നും വെച്ചതല്ലല്ലോ അത് ഇവിട്ത്തെ ഇപ്പ കൊണ്ടന്ന് വെച്ചത അത് ഓലെ സ് സ്ഥലങ്ങളേര്ന്നു ഇവിടെണ്ടായിര്ന്നതൊക്കെ ഓലപ്പാന്റെപ്പാന്റെ സ്ഥലങ്ങളേ ഓൽക്ക് റോഡ് സൈഡില് രണ്ട് വീട് ണ്ടായിര്ന്നത് ആ മൂപ്പര് വിറ്റിങ്ങാണ്ടാണ് ഇങ്ങട്ട് പോന്നത് അന്നപ്പോൽക്കൊക്കെ ചെർ ല്ലെ നടന്ന് പോരാൻ പറ്റുന്ന ഒരുതിന് അങ്ങനൊക്കെ
ആ അവരതിനെ
ആ പിന്നെപ്പോ കൊറെ വയസ്സും പ്രായൊക്കായി സു ഖല്ലാതായപ്പഴാണ് ഇപ്പൊ ഈ വയറ്റിന്റതൊക്കെ ആലോയ്ച്ച്ണതെന്നെ
ആ എന്തേലും വെയ്യാതാമ്പഴേ വണ്ടി ബുദ്ധിമുട്ടറിയേ
ഏ പ്പാക്ക് ഇവടെ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടായ്ങ്ങാണ്ട അറ്റാക്ക് ണ്ടായ്ങ്ങാണ്ട് സുഖല്ലാതെ കെട്ന്ന സമയത്ത് പ്പാന്റെ അനിയന്റെ മകൻ തോളിലിട്ട് മണ്ടിക്കാണ് അതങ്ങട്ട് മുറ്റത്തക്ക് വണ്ടി വര്ല്ലല്ലോ റോട്ട്ക്കെത്തണങ്കി എനിക്ക് ഒരു നീളം നടക്കണം വെയ്യാത്തെ വെയ്യാ ത്തൊരു മനുഷ്യനേം കൊണ്ട് നമ്മളെങ്ങനെ പോവാ ന്നിട്ട് തോളത്തിട്ട് മണ്ടി അത്
ആ എന്താന്ന അതൊക്കൊരു ബുദ്ധിമുട്ട്
അങ്ങനെ ഏതായാലും കൊർച്ച് കാലം മുപ്പരേയ്ന്നു അയ്ന്റെ ചികിത്സയും കാര്യങ്ങളൊക്കായിട്ട് പോയിരുന്നു പിന്നെപ്പൊ തേമാതിരി പെട്ടെന്ന് ഒരീസം സുഖല്ലാതായി അങ്ങനെ അത് മരിക്കു ക്കും ചെയ്ത് മരിച്ചന്നും ങ്ങനെ തെന്നെ ഇതിനെ കൊണ്ടോവാന് ഞമ്മക്ക് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്ങ്ങാണ്ടല്ലേ ത് ത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ
ആ
രി മൂപ്പരെന്നെ വെന്നു മൂപ്പര് ഇതേമാതിരി തോളത്ത്ട്ട്ങ്ങാണ്ട് മണ്ടി പർഞ്ഞു അയ്ന്റൊക്കെ ശേഷാണ് പിന്നെ മക്കള് തന്നെ വഴി ശെരിയാക്കണം ഇനി ഇപ്പങ്ങനെ നിന്നിട്ട് കാര്യല്ലന്നൊക്കെ പറഞ്ങ്ങാണ്ട് അങ്ങനെ ശെരിയാക്ക്യേത്
പിന്നെപ്പോ വീട് പണി ണ്ടെങ്കിലും ഇപ്പൊരു വണ്ടി മ്മർത്ത്ക്ക് സാധനങ്ങൾ എർക്കാനൊക്കെ വണ്ടി വെരണ്ടേ
ആ വണ്ടി വെര്ണം ഇപ്പൊ ഞങ്ങക്ക്പ്പോ ഇത് പഴയ തറവാട് ഓടിട്ട വീടാണേ
ആ
മൂന്നാല് മാസം മുന്നേ ഇപ്പതൊക്കെ പൊള്ച്ച്ട്ട് മരങ്ങളൊക്കെ പറ്റ കേടെന്നീന്നു അപ്പ തൊക്കെ പൊളിച്ച്ട്ട് ഓടെർക്കി വീണ്ടും മേ ഞത് അന്ന് ഇതേമാതിരി ഒക്കെ കൊടുന്ന ആ റോട്ടില് പട്ടികേം ഇതൊക്കെ അവടെ കൊട്ന്ന്ട്ട്ട്ട് അവിടുന്നതേ പോലെ ഞങ്ങളെ ഏറ്റിക്കൊണ്ട്രാണതെ പണിക്കാരൊന്നല്ല ഞങ്ങള് ഏറ്റിക്കൊണ്ട്ര ആ
ആ പിന്നെ അവര് അയ്നായ്റ്റൊരു പണിക്കാരെ വിളിച്ചിട്ട് ഏറ്റി കൊണ്ടര്ണങ്കില് നമ്മളെട്ത്ത് കയ്യില് പൈസ വേണ്ടേ
കഴിയൂലേ ആ അപ്പൊ പിന്നെ അത് വിചാരിച്ചിട്ട് അയ്ന് ഞങ്ങളെന്നെ കൊ കുട്ട്യാളും ഞങ്ങളൊക്കെ കൊണ്ട്രാൻ നല്ല ബുദ്ധിമുട്ടേര്ന്നു അതൊക്കെ
ങ്ങള് പറഞ്ഞ സാനം ഇവിടെ എത്തണ്ടേ
ന്നാലുംക്കെ ബുദ്ധിമുട്ടാണ് നേരെ നമുക്ക് വണ്ടി വന്നാല് എറങ്ങണോട്ത്തെന്നെ നമുക്ക് നേരെ ട്ത്ത് ഞമ്മളെ അകത്ത്ക്ക് വെച്ചാ മതി ഇത്
ആ എത്താ ആ അങ്ങട്ട് നട നടന്ന് പോരണ്ടേ എന്തേം സാനം സാനുള്ള എന്തേലുംക്കെടുത്ത് പണിയന്നല്ലേ
ഉം അങ്ങനൊക്കെ കൊറെ ബുദ്ധിമുട്ടി ഇപ്പൊ ഏതായാലും വഴീന്റത് ഇങ്ങനായ്ക്ക്ണ്
ഉം എ എന്താലും വഴിയായല്ലോ
ആ വഴിയായി അതോണ്ടെന്നെ ആ അല്ലെങ്കിപ്പൊ ഇവ്ട് ക്കെ പെർക്കി വിറ്റ് പോണം ന്ന് പർഞാണ്ട് നിക്കേന്ന് ഏതായാലും പ്പൊ വഴി അങ്ങനെ ശരിയപ്പോപ്പിന്നെ ഇവ്ട് ത്തെന്നെ നിക്ക ന്ന്ള്ളതിലാണ് സുഗാണ് ഞമ്മക്ക് അയൽവക്കക്കാരൊന്നും തോന്നല്ല ആ ഒരു പ്രശ്നം ഉള്ളൂ ഇവടെ അയൽവക്കക്കാരൊന്നും തോന്നല്ല
ങ്ങള് മാത്രായിട്ടാവൂലെ
ഉം ഞങ്ങള് മാത്രായിട്ടാണ് ചുറ്റും പാടം ഉം പാടം വാഴയും അയ്ന്റെക്കെടെക്കൂടെ ഞങ്ങളും-
ആണ് പക്ഷെ ഇതാ ഞമ്മക്കൊന്ന് പ്പോ പെട്ടെന്ന് ഞ്ഞിപ്പം ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാല് കു കുട്ട്യാളൊന്നും ഇവ്ടെ നിർത്തിട്ട് പോവാനോ അപ്പറത്തപ്പർത്തോ ഏൽപ്പിച്ച് പോകാനൊന്നും പറ്റൂല്ല അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടാള്ണ്ട്
ആ അങ്ങനെ അങ്ങനെ അങ്ങനെണ്ട അങ്ങനെ ആവുമ്പോ അപ്പൊർത്തെ വീട്ടിലെ കുട്ടികളെ ഒന്ന് നോക്കിന്നറിയാൻ പറ്റില്ലല്ലോ
ഇല്ലേ അയൽവാസികളൊന്നും ഇല്ലാത്തതൊണ്ടേ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം പ്രശ്നങ്ങളൊള്ളു അത്‌കൊണ്ടല്ല അത് നമുക്ക് വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇപ്പം മ്മാക്ക് കോഴി കോഴിയാള് വളർത്തുന്നുണ്ട് മൂത്തച്ചം പോത്തിനെ വളർത്ത്ണ്ട് അയലക്കത്തൊക്കെള്ളോലാണെങ്കി ഓൽക്കത് മണാണ് കോഴിയാള്
ആ
ദരവാണ് റഞ്ഞ്കണ്ടങ്ങനെ
ആ പരാതിയാവും അത്പ്പഞമ്മള് മാത്രം ആയതോണ്ടല്ലേപ്പത്
അ നമുക്ക് സ്വസ്
ആ ആ ആ നടക്കാ മറ്റേത് പിന്നതൊരു ആൾക്കാരത് ഒരു പറയ്യുയ്
ആ ഓൽക്കൊക്കെ പത് അയ്നൊക്കെ പോലെ പിന്നാലെ ഓല് നടക്കുന്നതിനൊക്കെ നമ്മളും നോക്ക് ക്കി നടക്കണ്ടിരും ഇന്നിപ്പങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നൂല്ല്യ
ഉം പിന്നെ ഇന്ന് ഇപ്പോ ഇപ്പോ ഏ
വഴിയില്ലാത്തത് പറഞ്ഞിട്ടെയ് ഒക്കെ കൊർച്ചും കൂടെ അയൽവാസി കളുള്ളോട്ത്ത്ക്ക് പോകാ പറഞ്ഞ്കൊണ്ടേയ്ര്ന്നു.
ഏ എന്തായാലും ഇപ്പൊ ങ്ങള് മാത്രല്ല നിങ്ങക്കൊരു ഇതിലാണ്ട് കയ്യാലോ
ഉം ആഹ് ഇൻക്ക്തന്നെ ഇപ്പൊ ഒരു വീട്ടില് നിക്ക്ണമാതിരി അപ്പരണ്ട് വീട്ടില് നിക്കണം ഇൻക്കയൽവാസി ന്റെ മൂത്തച്ചി മൂത്തച്ഛിക്കയൽവാസി ഞാനും
രണ്ടാളും അങ്ങടുങ്ങടു അയൽവാസി
ആഹ് ഇണ്ട് വീടൊക്കെണ്ട് പക്ഷേ കൊറേയാണ്ട് പോണം അയൽവ
ആഹ് ആ കൊറച്ചൊക്കെ പോവാണ്ടാവൂല്ലേ ഉം
കുട്ടികളൊക്കെന്നിട്ട് ഒ റങ്ങിയോ
എവടെ ഉച്ചക്കൊർങ്ങണപരിപാടി ഒന്നുല്ല അതാ വികൃതികാട്ടീട്ടും ഏ പഠിച്ചിട്ട് എഴു തീട്ടൊക്കെ നടക്കണേല്ലേ കൊറേ ചിത്രം വരക്കും കളറൊടുക്കും
ഉം ഇവടെ ചെറിയ ആളന്നെ ഒള്ളൂ ഒർങ്ങാ വലിയ ആള് ഒർങ്ങൊന്നുല്ല ഇന്ന എത്ര ഇതാണ്ർഞ്ഞാലും അവര് ഒന്നെങ്കി മൊബൈല്മ്മെ ഇരിക്കും അല്ലെങ്കി ചിത്രം വരച്ചും കുത്തിയര്ഞ്ഞും പേപ്പറ്
ആ അതൊക്കെതന്നെ വടിം പരിപാടി ഇപ്പൊ കൊർച്ച് കയിഞ്ഞപ്പൊ പൊർത്ത്ക്കെറങ്ങിയെണ്ണു വെയിലല്ലേ ഇപ്പൊ പിന്നെ ഒരു നലമൂടൽ വന്നു അപ്പൊ പൊർത്ത്ക്ക് ഇറങ്ങിയന്നു
ആഹാ ഇവട്ത്തെ വെയ്ലന്നെ ആണ് പെരും വെയിലാണ്
ഇടാ എടേല് മഴക്കാർ മൂടുന്നുണ്ടേ
ആഹ് ഇവടെ കൊർച്ച് നേര്ത്തൊന്നിങ്ങനെ തുള്ളിട്ട് പോയിരുന്നു ഒന്നുമില്ല മഴന്റെ ഒരു വരവ്
ഏ ഇവിടെ കാറ്റും വീശുന്നുണ്ട് ഇവിടെ ഞങ്ങളെ ചിറ്ററും ഫുള്ള് റബ്ബറാണെ
ആഹ്
അതിന്റുള്ളിലാ ഞങ്ങള്
നല്ല ത തണുപ്പും തമ്മില കേക്കാറല്ലേ
ആ അതൊക്കെണ്ടാവും പക്ഷേ ഈ എന്താ മെയ് മെയ് മാസൊക്കെ ആകുമ്പോതിന് ഈ കോട്ടെരുമണ്ടല്ലോ ആ അതിെന്റെ ശല്യം ഉം ആ അതുണ്ടാവും
നിങ്ങൾക്ക് റബ്ബർ ആയിരുന്നു ഞങ്ങൾക്ക് അല്ലാതെ തന്നെ ഇണ്ട് ഇവിടെ ഉം വടയ്നീ ഓല കൊടിയും വേറെകൊക്കെമ്മ ഉമ്മ നല്ലോണംണ്ടാക്കും കൊറേണ്ടാക്കി വെക്കും ഓലക്കൊടിയൊക്കെ ചെവിരി ഇവിടന്ന് പോകൂല അയ്റ്റാ
ഉം ആഹ് ഇവടെ അങ്ങനത്തന്നെയാണ്
മണ്ണെണ് പറഞ്ഞിട്ടും ചോക്ക് വരച്ചിട്ടും
ആഹ ഇവിടെക്കറക്കല്ലും വരിക്കലൊക്കെ തന്നെയാണ്
ഉം ആഹന്നയിക്കോട്ടന്നാവേ ചലിന്നാ ആഹ ശരി ആഹ്